ഹലോ കേൾക്കുന്നില്ലേ?
ഹലോ
ഹലോ കേക്കുന്നില്ലേ?
കേക്കുന്നുണ്ട് പറയു.
എന്തൊക്കെയണ്ട് വിശേഷം ഉം എന്ത ചായ ചായക്കായ ണ്ടിക്കണേ
ഏ എന്തല്ല ആടെ സ്പെഷ്യല്?
പുട്ടുംകടലേം.
പുട്ടുംകടലേം, പിള്ളേരൊക്കെ പോ ഇവിടെ ദോശ.
ഏ
ഉം പിള്ളാരൊക്കെന്തിയെ? ഏ സ്കൂളിൽ പോവണ്ടേ?
ഇല്ലേ. എനിക്കൊരാളെള്ളു എന്താ ഓന് രണ്ട് വയസാ സ്കൂളിൽ പോവാനൊന്നും ആയിട്ടില്ല.
അംഗനവാടീ വിടുന്നുണ്ടോ?
ഏ ഇല്ലേ രണ്ട് വയസ്സേ ആയിട്ടുള്ളെ ഇനിപ്പോ അടുത്ത കൊല്ലോ അത് കഴിഞ്ഞിട്ടൊക്കെ വിടണം വിചാരിച്ചു. ഇണ്ട്
ഉം ഉം അല്ലല്ല ഇവിടെ ഒരാളെ ഉള്ളു എനിക്ക് മൂന്നര വയസായ കൊച്ചാ.
ഏ അപ്പല്ല്യല്ലേ
അപ്പൊ സ്കൂളിക്ക് പോകുന്നില്ല. അങ്ങനെടിപ്പോൊക്കെ ഇണ്ട്പ്പ പക്ഷെ ഞാൻ. അങ്ങനെഓടി പോയിക്കണ്ട് പക്ഷ ഇവിടെ ൻറെ വീട്ടിലായയതൊണ്ട് അങ്ങനെ പോ ഇല്ല.
ഏ ഓ അല്ല അവിടെ ഒച്ച എങ്ങനെ കേക്ക് ണണ്ടേ കുട്ടിയെക്കാരം അല്ല അത്.
കുട്ടിതാ പല്ലി ഓ അവള് നേരത്തെ എനിക്കും. അങ്ങനല്ല അപ്പൊ പല്ല്തേക്കാൻ വേണ്ടിട്ട്.
ആഹ അ ശെരി.
പിന്നെ വേറെ എന്തൊക്കെ.
എന്താ മയക്കു ണ്ടോ അവിടെ.
ഓ മഴുണ്ട് ഇപ്പ ഇല്ല ഇന്നലെയൊക്കെഴ രാത്രിയക്കെ മഴ ഉണ്ടായിരുന്നു.
ഉം ഇന്നപ്പ നേരം വെളുത്തപ്പ ഒന്നും നിന്ന. തോന്നണ്ട് മുറ്റത്തൊക്കെ നല്ല വെള്ളം കാണണ്ട്.
അപ്പൊ രാത്രി പോയത്ഴക്കുന്നുന്ന്..
ഉം ഇപ്പ രണ്ട്മൂന്ന് ദിവസമായിട്ട്നല്ല മയേനല്ലോ.
ഇപ്പതാണ് പിന്നെ വേറെ എന്തൊക്കെയണ്ട്.
വേറെന്തൊക്കെ.
ഇനി ഉച്ചത്തേക്ക് ഇണ്ടാക്കണ്ടേ ഭക്ഷണൊക്കെ ഉച്ചത്തേക്ക് ഇണ്ടാക്കണ്ടേ..
ഉച്ചത്തേക്കൊക്കെ ഉണ്ടാക്കണം ഞൻ പിന്നെ ഇന്റെ വീട്ടില അപ്പൊ പിന്നെ. പണിമുക്കൊന്നും നോക്കിയില്ല.
ഏ അപ്പൊ എനിിച്ചണലരിക്കല്ലേ.
ഏ
എനിച്ച് കാണല അയക്കൂല്ലേ.
ആഹ എണീച്ച് വന്ന് ഫോൺ എടുക്കണള്ളൂ അങ്ങനെയല്ല. ഇത് ഇതാക്കടല്ലോ അപ്പൊ പിന്നെ മറ്റേ ഞമ്മള്.. കെട്ടിച്ചെടുത്തകുമ്പോൾ നേരത്തെ നീച്ചണം ഫോണൊന്നും ഇപ്പോൾ യൂസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. പണിയൊക്കെ കഴിയാതെ.
ഉം അപ്പ അതിന ആരും ഫ്രീവും ഉണ്ടാവൂല്ല.
അതാണ് ഈ രാവിലെ തന്നെ പെണ്ണുങ്ങൾഫ്രീ ഉണ്ടാവൂല എല്ലാർക്കും പണി സ്കൂൾ പോക്ക്.. തിരക്ക് ചായക്കടി ഉണ്ടാക്കൽ ഒക്കെ അല്ലേ കുട്ടികൊന്ന്സ്കൂൾക് പോയാൽ എല്ലാരും. ഒന്ന് ഫ്രീ ആവുള്ളൂ.
അങ്ങനെ യാ.
അതന്നെ ഭയം വേണ്ടല്ലോ ഉച്ചകത്ത്.
ടി വി വെച്ചിട്ടുണ്ടോ.
ഇല്ല അതിറെ അനിയത്തി അപ്പുറത്തൊന് ഫോൺ കാണാ.
അങ്ങനെ
ആ ആ
പിന്നെ ഇതക്ക് പിന്നെ വേറെന്താ..
വേറെ ഉച്ചക്ക്യിട്ടുള്ളൊക്കെ ഇപ്പ തന്നെ ആക്കുവോ
ഉച്ചത്തക്ക് ചോറ്ടുപ്പത്തിണ്ട്.
ആ ചായ കടൊക്കെല് വേ ആക്കിയക്കാറല്ലേ ചോറിട്ടേക്കാറല്ലേ.
ചോറമ്മ രാവിലെ ഇടും.
ഏ കറിക്കെന്തെങ്കലും കിട്ടിയോ.
കറമ്മ ചക്കക്കുരു വങ്ങി കള വെച്ചത്ണ്ട്ന്ന് പറഞ്ഞു.
ഉം ചക്കകാലണ്ട് ചക്കക്കുരുക്ക് കമ്മിയൊന്നും ഇണ്ടാവുല.
ചക്കൻ കുുറി വള്ള ചക്കൽക്കുരി മാങ്ങഇന്നും കറിിയുണ്ടാവും.
ആഹ അത് രസം തന്നെയണല്ലേ.
ഉ ചെമ്മീനും കൂടിയിട്ട് സൂപ്പർാകും.
ആഹ അതന്നെ നല്ലൊ രസാ. ആഹ്. ഞങ്ങള്വ്ടെ ക്കാറുണ്ട്‌
ഉം ഉം
അത് നല്ല കട്ടിള്ളകറി തേങ്ങര്ച്ചൊക്കെണ്ടാകും വല്ല രസാണ്. എല്ലാരും കൂട്ടും ചെയ്യും ആസാനം
അപ്പൊ അമ്മയാണോ അട്ക്കളപ്പണി
ആ ഉം അതെ നിച്ച
ഉം വീട്ടിൽ വന്ന് വെർതെ ഇരിക്യ
ആഹ് അതന്നെ എന്നെങ്കിലും ഒന്ന് ഒയിവ്ട്ടൊള്ളൂ. അപ്പൊ വര്ന്നതല്ലേ ഇക്കാണെങ്കി അധികം നിക്കാനൊന്നും പറ്റില്ല. കൊറ്ച്ചൂസം നിക്കാൻ പറ്റൊള്ളൂ പിന്നെ പോണം അ ത്രേ നിക്കാൻറ്റുള്ളൂ പുയ്യാപ്ല നാട്ടിലാണ്
ഉം ഉം
നാട്ടില്ള്ളോൽത് പിന്നെങ്ങനെ നിക്കലൊക്കെ കമ്മിയല്ലേ
അത് ശെരിയാ.
ചെലർക്ക് പറ്റൂല. ചെലർക്ക് കൊഴപ്പൊന്നുംണ്ടാവൂല്യ.
ഉം, വന്നിട്ട് പ്പൊ എത്ര ദിവസായിപ്പോ
ഞാനിപ്പോ മൂന്നൂസായി. നാളെ പോവൊയ്കാരം നാളെ വരാൻ പറഞ്ണ്ണ് ആഹ് അതന്നെ
അതെന്താ
പിന്നെ അവ്ടെ മ്മീം പ്പിംഒക്കെണ്ട്‌ തറവാട് വീടായോണ്ടെ
അ ആഹ്
ഓൽക്കും തന്നെ നമ്മളെത്തണം
ഉം ഉം
അവ്ടെ ആരെക്കെണ്ട്
ഇവിടെ അച്ഛനും അമ്മയും കൊച്ചും ബ്രദറുംണ്ട് അതെ
ഉം ഇന്ന്ട്ട് മൃഗങ്ങളെന്തേം വളർത്തേണ്ടോ? ഇല്ലേ. പഠിക്കാനൊന്നും പോണില്ല അതെല്ലെപ്പൊ ഇങ്ങനെതീല് ഏഹ്
പശുണ്ട്‌ അവിടെയോ
ഇവടെ ഒന്നൂല്യ. ആദ്യൊക്കെ പശും ആടും കോയൊക്കെ ഇണ്ടായ്ന്നു. ഇപ്പം ഞങ്ങള് പുതിയ വീടെടുത്ത് മാറിയപ്പം സ്ഥലല്ല്യ അയ്നൊന്നും വളർത്താന്. ആകൊരിച്ചിരി മുറ്റൊള്ളു പിന്നെ അയ്ക്ക് വളർത്താനും മാണല്ലോ സ്ഥലം
ആത് വേണം
ന്നെ കൊയ്ക്കളൊക്കെ വാങ്ങ ഏഹ്
ചെടികള് കെ
ചെടി ഏഹ് ഏഹ് ചെടികളൊന്നുല്ല വീട്ടില് കൃസി കൊർച്ച് ഇങ്ങനെണ്ടാവും അവ്ടിം ഇവടിം ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊർച്ച് കൗങ്ങ്, വായ, ചീര, അങ്ങൻത്തെ വെണ്ടക്കെ അല്ലാതെ പ്രതേകിച്ച് കൃഷി ആയിറ്റൊ ചെടി ഒന്നുല്ല ഔടെണ്ടോ ചെടിയോ, കൃഷിയൊ, അങ്ങനെ എന്തേലും
ആഹ് ഇവിടെ ചെടിണ്ട്
ആഹ്
അത്യാവശ്യം വേണ്ട അത്യാവശ്യം ചെടികളൊക്കെണ്ട്
ഇങ്ങളെന്നെ കുയ്ച്ച്ട്ണതാ? ഇങ്ങളെന്നെ കുയ്ച്ച്ടല്?
അല്ല എന്റെ അല്ല അത് അമ്മന്റിം ബ്രദറിന്റിയാ
ഏഹ്
ഉം
എന്താ പിന്നെ മോ എട്ക്കേം പോവലോക്കെണ്ടോ ലീവ് ഇള്ളിസം?
ഇല്ല അങ്ങനെ പോക്കൊന്നുല്ല വീട്ടിൽ തന്നെ
ഏഹ് പുയാപ്പ്ള നാട്ട് ഇല്ല
തന്നെ ഇണ്ട് നാട്ടില്ണ്ട് ഞാനങ്ങനെ ബസ് ഡ്രൈവറാ
ഏഹ്
പ്പപിന്നെ അങ്ങനെ പോക്കൊന്നുല്ല ഇവിടെ തന്നെ ഞങ്ങളിരിക്കും യാത്ര യാ കറങ്ങാൻ പോവാറുണ്ടോ
ആ കറങ്ങാനാ പോവും
ഉം എവിടെയാണ് പോന്നത് ഇഷ്ടം
ആ അങ്ങനെപ്പ ഏട്ട് പോയാലും പേരെന്നൊന്ന് എറക്കി കിട്ടിയ മതി
ഏ
ആ വീട്ടിൽന്നുള്ളിങ്ങെ എന്നും കുത്തർക്കുമോ നമ്മക്കൊരു ച
അത് ശരിയാ
പിന്നെ ന്റെലാറിഷ്ടള്ള ആളാണ് പുയാപ്പ്ള കറങ്ങാനൊക്കെ
ഉം
അപ്പൊ ആള് എടക്കിടക്ക് പോവും അപ്പ ഞാനും പോവും
ഉം കജിനി കണ്ടോ
ഒരാഴ്ചെ ല് ഒരിക്കെങ്കിലും പോണം എത്ത എന്നും ഇങ്ങനെ പെരെ കുത്തിർന്നിട്ട് ച്ചു ആ ഒരുസ്ത്തേനും പോവും രണ്ടുസ്ത്തേനും പോവും മൂന്ന്സം വരെ പോവും പോ ഇതുവരെ പോയൊക്കില്ല പോണംന്നൊക്കെ ഇണ്ട്
ഏ അപ്പം യാത്ര ചെയ്യുന്ന ആൾക്കിഷ്ടാ
ഏ ആ അതെ യാത്രേണോ ഫുഡഴിക്കാനൊക്കെ പോണ ഇഷ്ടാ
ഏ ഫുഡ്ണ്ടാക്കുന്ന
ഇഷ്ടെ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത തിന്നാ ഇഷ്ടാ
ഇണ്ടാ ഇണ്ടാക്കി കൊടുക്കാൻ ഒരു മടിയില്ലല്ലേ
ഇ സാധനം എല്ലാ സാധനംണ്ടെങ്കി നമുക്ക് ഇണ്ടാക്കി ഒടുക്കാൻ ഇഷ്ടാണ് ഇങ്ങനെ എപ്പഴും റീല്ങ്ങനെ കാണുമ്പളേ അയില്ണ്ടാവല്ലോ ഇൻസ്റ്റേല് കൊറേത് ങ്ങനെ കൊറേ ഫുഡ് ഉണ്ടാക്കണൊക്കെ ക്ഷെ അതക്ക കണ്ടിങ്ങനെ ഡൗൺലോഡ് ചെയ്തോ സേവ്യ്തോ വെക്ക അത്ങ്ങനെ കണ്ട്ണ്ടാക്കി ഒടുക്കും നമുക്ക് ഇ നമ്മളുണ്ടാവല്ലോ ഇഷ്ടപ്പെട്ടൊരു ഫുഡ്ണ്ടാക്കി കൊടുക്കുമ്പോ ഓല് നല്ല അഭിപ്രായം പറയണ അങ്ങനൊക്കെ പറഞ്ഞാ ണ്ടാക്കി എടുക്കും അല്ലാതെ അത് തിന്ന് നീച്ചാണ് പോയാം ആ അടിപൊളിയാണ് കാരണം പിന്നെ അമുക്ക് ഇണ്ടാക്കാനൊക്കെ ഒരു ഇഷ്ടാണല്ലോ ആ ആൾക്കങ്ങനെ പുതിയ പുതിയ ഐറ്റംസൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടണ്
ഹസ്ബൻഡിനാ ഉം
പിന്നെ ഓള പല്ലേക്കലക്കയ്ഞ്ഞോ
അപ്പ വെറൈറ്റി ആയിട്ട്ണ്ടാക്കി കൊടുക്കൂല്ലേ
ആ അവിടെ എങ്ങനെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടോ
ഏ ഇവിടെ ഉണ്ടാക്കാറില്ല
ഏ
സാധാരണ എന്തെങ്കിലും ഇണ്ടാക്കിയൊക്കെണ്ടാക്കും
ഉം
പിന്നെ വേറെന്തൊക്കെയാ
പൊറത്ത് പോവലൊന്നുല്ല വെയ്കുന്നേരം ചായക്കൊന്നു
ഏയ് എങ്ങനെ പോക്കൊന്നൂല.
ഏ
ഏ ലോ
വേറെ ആഹ് കേക്ക്ന്നില്ലേ ആഹ് ഇണ്ട്ണ്ട് കേക്കിണ്ട്
പിന്നെ കുട്ടിയെപ്പഴാ എനി-
പിന്നെ ഏ
കുട്ടി എപ്പഴാ എണീക്കുക
ഓന് അഹ് ഉം ചെലപ്പോ നേരത്തെ എനിച്ചും ചിലപ്പം അതേപോലെ മയകളിസ് അങ്ങനെ കിടക്കും
ഏ
അയിന് ശുഭയ് ക്കും രാത്രി യൊ ക്കെ രണ്ട് മൂന്നെട്ട നീച്ച് ഉറങ്ങോനോ അതിന്റെ ഇടയിലൊക്കെ ഓന് ഓണരും അങ്ങനെ ഒണരും അങ്ങനെ ഒരു ശീലം ഓണ്ടോന് എടക്ക്‌ എടക്ക് ഒണന്ന് നോച്ചിയാ പിന്നെ കുറച്ച് നേരം കിടന്ന് ഒറങ്ങും ഇന്റെ കൈ കാണണില്ല ഇപ്പ എത്രയായി കൊള് വിളിച്ചത്
കൊറച്ച് നേരം കൂടി ഒണ്ട്
ആഹ പിന്നെ ഇനിയിപ്പോ ഇന്ന് ഇങ്ങനെണ്ട് ഒലർച്ച ഉണ്ടാവുവ ഒലയ മയല്ലിതെ
എന്നാ ഒക്കെടാ
ആയിക്കോട്ടെ ശരി